കിടന്നോടി
ആഹ് കേക്കാം നിനക്ക് കേക്കാവോ
ആടി കേക്കാം കേക്കാം എന്തെടുക്കുവാടീ
ഞാൻ വെറുതെ ഇവിടെ ഫോണില് റീൽസ് ഒക്കെ തോണ്ടിയിരിക്കുവായിരുന്നു നീയാ
ഇരുപത്തിനാലു മണിക്കൂ റും റീൽസ് തോണ്ടി ഇരുന്നോ വേറെ പണിയൊന്നും ഇല്ലല്ലോ
അതെ അതെ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഒരു പണിയും ഇല്ലല്ലോ നീ എന്ത് ചെയ്യാരുന്നു
ഞാനിവിടെ ഒരു കഫേയിൽ വന്നിരിക്കുന്നു എടി ചുമ്മാ കോഫിയൊക്കെ കുടിച്ചന്നെങ്കിലോ പണിയൊക്കെ ചേന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നു
ആണല്ലേ എനിക്കതൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു ഇപ്പൊ ഞാൻ ഏത് സമയവും മൊബൈൽ ഫോണിലാ
ഇപ്പം മൊബൈൽ ഫോണിന്റെ യൂസ് എല്ലാവർക്കും കൂടുതലാണ് നിനക്ക്ന്നല്ലെ ഇപ്പം ജനിച്ച് വീഴുന്ന കൊ ച്ചുങ്ങള് വരെ ഫോണിലാണല്ലോ
അതാ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മ പഠിക്കുന്നതിന്റെ എടലാണെങ്കിൽ കൂടി ഇപ്പം ഒരു ഇത്തിരി നേരായിരിക്കും ഫോണിനൊക്കെ എടുക്കുന്നെ എന്നാ പിന്നെ നോ ക്കി നോക്കി രണ്ട് മണിക്കൂറാവും മൂന്ന് മണിക്കൂർ ആവും നാല് മണിക്കൂറാവും നമ്മൾ അറിയുന്ന പോലും ഇല്ല
പിന്നെ ഇൻസ്റ്റെ കയറി കഴിഞ്ഞാൽ ഇൻസ്റ്റ കയറ ഇൻസ്റ്റ കയറി പത്ത് റീൽസ് ഉണ്ട് വാട്സ്ആപ്പ് പോയി മെസ്സേജ് ഒക്കെ നോക്കി പിന്നെ യൂട്യൂബിൽ പോയി ഇങ്ങനെയാണല്ലോ കറങ്ങി കറങ്ങി ഇപ്പോ ഓരോ ഒരെണ്ണത്തി കയറി ചെയ്യ അടുത്തടി കേറാ ഓഫ് ചെയ്യും ഇതന്നെ നടക്കുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ദിവസം പോണ പോലും അറിയൂല്ല
അതെ ഇപ്പം മുതിർന്നവര് മാത്രല്ല ഇപ്പം ഓഹ് ഒരു വയസ്സായ കൊച്ചുങ്ങള് വരെ ഫോൺ കണ്ടോണ്ടിരിക്കുകയാണെങ്കി അങ്ങനെ ഇരുന്നോളൂം
എടി സത്യവാടി പിള്ളേർക്ക് നമ്മുക്കിപ്പം വലിയ രീതിയിൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയ ത്തില്ല അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല പക്ഷെ കൊച്ചു പിള്ളേരെ കൊണ്ട് കൊടുത്ത എല്ലാ കാര്യങ്ങളും അറിയാം നമുക്കിപ്പോ സെ സെറ്റിംഗ്സ് ഒക്കെ മാറി കെടന്ന ചെലപ്പം റീസ്റ്റാർട്ട് ചെയ്യേണ്ടിവരും ഫുൾ ആക്കണങ്കിൽ നോർമൽ ആക്ക ക്കണെങ്കി നമ്മള് ഒരുപാട് മെനക്കെടും പക്ഷെ അല്ലെങ്കിൽ വല്ല ക്ലാസ്സ്സ് യൂടൂബിൽ കയറിട്ടോ അലെങ്കി ചാറ്റജീപിറ്റിടോ ചോദിക്കിയോ അങ്ങനെ എന്തെങ്കിലും വേണം പക്ഷെ ഇ പ്പോത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട അവര് ഒറ്റയടിക്ക് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ അവര് പെട്ടന്നെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ വായും പൊളന്ന് എന്താ സംഭവിച്ചേന്ന് പോലും അറിയൻ വയ്യാതെ ഇരിക്കും നമ്മള്
അവരെല്ലാം പെട്ടെന്ന് പഠിക്കും അത് മാത്രല്ല ഇപ്പൊ ഫുഡ് കൊടുക്കണമെങ്കിൽ വരെ അമ്മമാര് ഇതുപോലെ മൊബൈൽ ഫോണില് യൂട്യൂബും ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്കെന്നെ ഒരു ഇത് വരും പക്ഷെ നമ്മള് ഏത് സമയവും ഫോണിലാണ് അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല
എടി എന്ന് പറഞ്ഞാലും നമ്മുടെ കാലഘട്ടവും അവര് വീഴുന്ന കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മള് ജനിച്ചു വീണപ്പഴേ എന്താ ഫോണൊന്നും അല്ലല്ലോ
നമുക്ക് നമ്മുടെ കാലത്ത് ഫോണില്ല ഫോണുണ്ട് എങ്കിലും നമുക്കതൊന്നും കിട്ടുന്നില്ല ഫോണും ഏഹ് നമ്മള് കൂടുതലും ഏഹ് ഏത് സമയവും പുറത്ത് കളിക്കാൻ പോലും ഒക്കെ അല്ലാരുന്നോ നമ്മളൊരു ഫോണിൽ തന്നെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പ ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം അങ്ങനെയല്ല
നമുക്ക് ഫോൺ കിട്ടിയത് എപ്പഴാ പത്താംക്ല പത്താം ക്ലാസ് അല്ല പ്ലസ് ടു കൊറോണ ടൈമ് ഒക്കെ ആയ സമയ ത്തല്ലേ നമുക്ക് സ്വന്തവായിട്ട് ഒരു ഫോണൊക്കെ കിട്ടുന്നത് അല്ലാതെ വീട്ടുകാർക്ക് ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അധികം തരത്തില്ല കാരണം ഫുൾ ടൈം പഠിക്കണം അല്ലെങ്കിൽ കിട്ടുന്ന സമയം നമ്മള പ്പുറത്തെ വീട്ടിലെ പിള്ളോരോ അല്ലെങ്കിൽ അവിടെ ഏരിയയിലുള്ള ആൾക്കാരു ആയിട്ട് നമ്മള് ഫുൾ കളിയാണല്ലോ
അതെ അതെ ആ സമയത്ത് നമുക്ക് ഫോൺ വേണ്ട സത്യം പറഞ്ഞ ഒന്നല്ലെങ്കി ഇപ്പ സ്കൂൾ വിട്ടൊക്കെ വന്ന് വരുവാണെങ്കിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കളിക്കാൻ പോകത്തേ ഉള്ളൂ അല്ലാണ്ട് ഫോൺ നോക്കിയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ കാര്യം നമ്മൾ ടി വി കാണാറുണ്ട് കുഞ്ഞിലെ കാർ ടൂണൊക്കെ കാണാറുണ്ട് എന്നു പറഞ്ഞ് ഇത്രയും നേ രം അങ്ങനെയൊന്നും നമ്മൾ ഇരിക്കാറില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ ഇതല്ല അവസ്ഥ
ഞാനാണെങ്കിലും സ്കൂള് വിട്ട് വന്നാ മറ്റേ മായക്കണ്ണൻ കാർട്ടൂണല്ലേ ആ കാർട്ടൂൺ മാത്രവാണ് ആകെ കാണുന്നത് പിന്നെ മറ്റേ ചോട്ടാ ഭീമും എന്നാലും നമ്മളിപ്പോ കളി ക്കാൻ ആരെങ്കിലും വന്ന് വിളിച്ചു കഴഞ്ഞ് കളിക്കാൻ പോവാ സാറ്റ് കളിക്കാന്നൊക്ക പറഞ്ഞ് നമ്മളിപ്പം ഓടി സാറ്റ് കളിക്കാൻ പോവും പിന്നെ ഈ ശനിയാഴ്ച ഞായറാഴ്ച മ്പോത്തേക്കും എല്ലാരും കൂടെ വട്ടം കൂടിരുന്നുള്ള സാറ്റുകളി മറ്റേ ക ക കുന്തി കളിയാണല്ലെ കക്കാളി മറ്റേ ഈർക്കിലി കളി അതൊക്കെ ആയിരുന്നു ഫേമസ്
അതെ എന്നിട്ട് സന്ധ്യയാവുമ്പോ വീട്ടിലെത്തിയില്ലെങ്കിൽ അമ്മയുടെന്നും നല്ലത് കിട്ടുകയും ചെയ്യാരുന്നു
ഓഹ് ആറ് മണിയാവുമ്പോ വിളിക്കും കേറകത്ത് കേറ് അകത്ത് കേറ് എന്നും പറഞ് ആറ് മണിക്ക് വിളിക്കാ തുടങ്ങി ഏഴ് മണിയാലും കയറ ത്തില്ല ഫുള്ള് നല്ല ഇരിട്ട് വരും പിന്നെ കുളിക്കാലേറ്റ് നമ്മളൊക്കെ കാലം നമുക്ക് മെമ്മറീസ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒന്നും ഇല്ല ആരുമായിട്ട് സൗഹൃദങ്ങൾ ഇല്ല അങ്ങനെ ഒരു സാനം ഇല്ലല്ലോ
അവർക്ക് ആകെ ഇപ്പ സ്കൂളിൽ മാത്രവായിരിക്കും ഇപ്പ പോകുമ്പോ ഫ്രണ്ട്സ് ഉണ്ടായിരിക്ക സ്കൂളില് ഫോൺ എടുക്കാൻ പറ്റത്തി ത്തില്ലല്ലോ പക്ഷെ നമുക്കങ്ങനല്ല നമുക്ക് സ്കൂളിലും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നാട്ടിൽ തന്നെ ഒരു കുറച്ച് ടീംസ് ഉണ്ടായിരിക്കും നമ്മൾ അങ്ങനെല്ലാല്ലോ
പിന്നെ ഇപ്പം കൊറെ ജെൻ ആൽഫ സഡ് കുറെേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ അവര് തന്നെ കൊറെ കാറ്റഗറീസ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ
നമ്മൾ ജെൻസ ആാണ് സത്യം പറയുന്നത് ടു തൗസൻഡ് ഒക്കെ നമ്മള് അതുവരെയൊക്കെ ജെൻസ ആണ് പക്ഷെ നമ്മള അങ്ങനെ ഒന്നും അല്ലതെ ഒഴു
ജെൻ ആണെങ്കിൽ നമ്മള് എന്താ പറയാ ഒരു നയന്റ്റീസ് അങ്ങനെ ഒരു സംഭവം നമ്മള് നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ആ് നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ജെൻസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങൾ എടുത്താലും അങ്ങനെ ക്കെ തന്നെ പിന്നെ നമ്മള് പിന്നെ കൊറെ പേ പിള്ളേരുടെ കൂടെ പിടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ആവാൻ ശ്രമിക്കുന്നുണ്ട്.
അതെ അതെ ഒന്നൊക്കെ ഇപ്പൊ വൈ ആഹ പറഞ്ഞോ
എന്തവാടി
ആഹ പറഞ്ഞോ പറഞ്ഞോ
ആ അല്ല പിന്നെ മറ്റേ വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം പിന്നെ ഫുള്ളർ എഴുപത്തര് പ റ്റ സമയ ഇപ്പപ്പോട്രെയിനാണെങ്കിലും ബസിലാണെങ്കില പബ്ജി മിനി മിലറ്റ അനെയുള്ള ഗെയിംസ് ഒക്കെ തെ എല്ലാവരും എപ്പോഴും കളിക്കുന്ന ഫ്രീ ഫയർ പണ്ട ആമ്പിള്ളാരരായിരെങ്കിൽ ഇപ്പൊ പെമ്പിള്ളേരുും ഉണ്ട്.
വേറെ ഏറ്റവും കൂടുതൽ ഈ കോവിഡ് സമയത്താണ് പബ്ജിയും ഫ്രീ ഫയർ എന്തു പറുന്നതിന്റെ പേര് അതല്ലെ ആ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ഇ തന്നെയാണെങ്കിലും ഏ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് ഇപ്പൊ വീട്ടുകാരുയിട്ട് സമയം ചെലവഴിക്കൻ നമുക്ക് ടൈം ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യുായിരുന്നു പക്ഷെ ഇപ്പ എല്ലാരും നാല് മൂലയില് നാല് ഫോണ ആയിട്ട്യിരിക്കരിക്കുന്നത്.
ഞമ്മളിപ്പോ ട്രെയിനിൽ തന്നെ കേയറമ്പോ കഴിഞ്ഞാൽ ടി എല്ലാരും മറ്റേ ആ പബ്ജി ഫ്രീ ഫയർടാ അങ്ങോട്ട് വേടിവെക്കടാ ഇങ്ങോട്ട് വേടിവെക്കടാ ഔട്ടായി ഭയങ്കരം അവര് മറ്റേ ഹിംസയുടെൊക്കെ കുറച്ച് ഭയങ്കര കൂടിയ ടൈപ്പ് പോലെയാണ് ഈ പിള്ളേരൊക്കെ കാരണം മൊബൈൽ ഫോണ് അത്രമാത്രം അവരെ ഒക്കെ ലൈഫിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സ സത്യം.
അതെ അതെ പിന്നെ നമുക്ക് ഇപ്പ ആഹ്
നല്ല രീതിൽ ഇതിന്റെ ഈ മൊബൈൽ കൊണ്ട് നല്ല രീതിയിൽ യൂസ ആാക്കുന്നവരുണ്ട് അത് നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നവരു ഉണ്ട് അതാണ് ഈ പിള്ളേരെ വഴിതെറ്റിക്കുന്ന മെയിന ആായിട്ടുള്ള കാര്യം.
പിെ ഏതൊരു സംഭവത്തിനും നല്ലവശം തീത്ത വച്ചള്ളാണ് നമക്ക് നല്ല വശത്തൊഴിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കൊഴപ്പ ഇില്ല ഇത് രാവിലെ മുതല് നഞമ്മള് ഇങ്ങനെ തന്നെ രാവിലെ മുതൽ രാത്രി വരെയും മൊബൈൽ ഫോണിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്.
കാരണം മൊബൈൽ ഫോണാണ് തീരുമാനിക്കുന്നത് നമ്മള് രാവിലെ എണീച്ച് എന്ത് ചെയ്യണം ഇനി നമ്മളെ ഉറങ്ങാൻ പോകുമ്പോ എന്ത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ ഒരു പകുതിമുക്കാൽ ഭാഗവും തീരുമാനിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയായി പിന്നെ നമ്മുടെ അത്യാവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും എന്താ ഫോണിലൂടെ ചോർത്തിയെടുക്കാനും പറ്റുന്നുണ്ട് നമ്മൾ തന്നെ ആയിര നമ്മ രാവിലെ ഉറക്കുണീച്ചച്ച് നമ്മള് എടുക്കുന്ന തന്നെ ഫോണല്ലോ ചായ പല്ലി ബ്രഷ് എടുുന്നന് മുമ്പ് നമ്മൾ ഓടിപ്പോ്ടുുന്ന ഫോണണ്. മെസേജ് ഉണ്ടോ ചാറ്റ ഉണ്ടോ പത്ത് രണ്ട് റയിൽ പറഞ്ഞിട്ടായിും നമ്മള് ബെഡീന്ന് പോലെ എണീക്കുന്നത്.
അങ്ങനെ അല്ലരും
എന്തവാടി
പഴപ്പോ നമ്മൾ അങ്ങനെയല്ല ഇ എല്ലരുടെയും ഇത്ത രീതിും എല്ലാം മാറി ഇപ്പം മാറി എല്ലാ മാറ്റംണല്ല ഇപ്പ മൊബൈൽ ഫോൺ ആണെങ്കിലും നമ്മുടെ ഫുഡ ആണെങ്കിലും എല്ലാത്തിനും മാറ്റം വന്നു തുടങ്ങി.
എടീ ഫുഡ് എന്ന് പറഞ്ഞൽ നമ്മളൊക്കെ പണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ലവി പുഴുങ്ങി് ട്ടോ അല്ലെങ്കിൽ ദോശയോ അപ്പോ അങ്ങനെയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ പിള്ളേർ കഴിക്കുന്ന എന്താ ബ്രെഡോ അല്ലെങ്കിൽ മുട്ടയ പാല അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബർഗർോരാവെ ആരും കഴിക്കുന്നവരൊന്നുമ ഇല്ല കോളേജ് വരുന്ന സമയങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ല ബർഗറോ ബ്രെഡോ എന്തെങ്കിലും ഒരു ഓംലേറ്റ് കിട്ടിയാലും ചായ കിട്ടിയാലും അവരത് കടിച്ചോണ്ട് അവർ ഇരുന്നള്ളൂ അവർ അങ്ങനെ വിശപ്പ് ത്തേച്ച് സംഭവങ്ങളൊന്നുംല്ല
അതെ അതെ
നമ്മക്ക്പ്പം ഉച്ചക്ക് എന്തവാടി നമ്മക്ക്പ്പം ഉച് ഉച്ചക്കേ നമ്മക്ക്പ്പം ഉച്ചക്ക് ഫുഡ് കയ്ച്ചില്ലെങ്കി ചോറ് കയ്ച്ചില്ലെങ്കി നമ്മക്ക് ഭയങ്കര്താ അല്ലെങ്കി ആഹ് നമ്മള് മന്തികയ്ക്കാനെന്തിനെങ്കിലൊക്കെ പോകും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ തന്നെ വേണോന്നില്ല നമ്മള് മന്തിയക്കെ കഴിക്കാൻപോണേ മാസ ഒരു തവണേ രണ്ട് തവണേക്കെക്കെ ഇപ്പയത്തെ പിള്ളാരൊക്കെ ഡെയിലിയിം മന്തിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്
അപ്പൊ പ്രത്യേകിച്ച്പ്പ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ഒള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പ എന്ത് എന്തെങ്കിലും കഴി ക്കാൻ തോന്നിയ തന്നെ ഓഡറ്യ്യാ ഒടെ എനീപ്പം പന്ത്രണ്ട് മണിയായാലും ഒരുമണിയായാലും രാത്രിയായാലും ഫുഡ് അപ്പൊ തന്നെ കൊണ്ടുവരാറുണ്ട് അപ്പൊ അതൊരു മെയിൻ കാര്യമാണ്
അതൊക്കെ തന്നെയാണ് അങ്ങനെ മീൻസ് സോഷ്യൽ മീഡിയ അങ്ങനെ നല്ല രീതീല് ഉപയോഗിക്കുക അത് കാരണം കുറേ പേർക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ട് അതക്കെ നോക്കുമ്പം ആഹ് സോഷ്യൽ മീഡിയക്കെകൊണ്ടും ഇതുപോലുള്ള ആപ്പുകളൊക്കെ കൊണ്ടും നമുക്ക് കൊറേ യൂസും കാര്യങ്ങളൊക്ക് ക്കെയുണ്ട് അല്ലാതെ നമ്മള് നോക്കി കഴിയുമ്പഴത്തേക്കും എപ്പ്‌ ഈ ഫുൾടൈം എനിക്കീ വീഡിയോഗെയിംസ് ഈ ഫുൾടൈം വീഡിയോഗെയിംസിലക്കെയിരിക്ക്ന്ന പിള്ളാരെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാ ഭയങ്കര ദേഷ്യം വരും പക്ഷെ ആഹ് അതേ വീഡിയോഗെയിംസ് കൊണ്ട് തന്നെ കാശ് ഒണ്ടാക്കുന്നത് പിള്ളേര്ഷ
അതൊൺ അതൊണ്ട് പക്ഷെ നമ്മടെ ഹെൽത്ത് നമ്മടെ ആരോഗ്യോം കൂടെ നോക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാൻല്ലേ അതന്നെ നമ്മള് നമ്മൾ കാണുന്നതൊ പോലെയല്ലാ ഒര് ഒരു വയസ്സൊള്ള കുഞ്ഞിൻ്റെ ഫ്രണ്ടില് മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്തിട്ട് അമ്മമാര് ഫുഡ് കൊടുക്കുന്നത് അത് നമ്മൾ നമ്ക്ക് ഓൾറെഡി നമ്മടെയെല്ലാം പോയീന്ന് പറയാം ക കാഴ്ചയെല്ലാം അതുപോലെയല്ല ഒരു പുത് കുഞ്ഞ് കൊച്ച്ന്റത്
ആഹ് അതിനെക്കെകൊണ്ട് ഈ ഫുഡ് ഏഹ് ടീവീടേം ഫോണിന്റേം ഫ്രണ്ടില് കൊണ്ട്‌ വന്ന് ഈ ഫുഡ് കൊടുക്ക്ന്ന പരിപാടിയക്കെ നിർത്തി കയ്ഞ്ഞ കൊറെയക്കെ ഏഹ് സെറ്റായി മാറിയേനെ
അവര് എള്പ്പത്തിന് വേണ്ടീട്ടാണ് കാരണം പിള്ളേരെ നമുക്കറിയാലോ ഫുഡ് കഴിക്കാനക്കെ ഭയ്ങ്കര പാടാരിക്കും അപ്പ അമ്മമാര് പെട്ടെന്ന് ജോലി തീർക്കാനും അവരെയും കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ഇതുങ്ങളെ പ്പം ഏത് നേരോം കരച്ചിലാരിക്കും ഫുഡ് കൊടുക്ക്മ്പം അതിന് വേണ്ടിയിട്ടാരിക്കും മൊബൈൽ ഫോണക്കെ വെക്ക് ഇതക്കെ ശെല ശീലവായി ശീലവായിട്ട് മാറുമ്പം കുഞ്ഞെലെ തന്നെ ഈ കാഴ്ചക്കെക്കെ പ്രശ്നം ഉണ്ടാവാൻ തൊടങ്ങും
പക്ഷേ ഡീ മറ്റേ കൊച്ചിലക്കെ ഇവര് ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് കൊറേ മീൻസ് ഇങ്ങനെ കാണിച്ച് കൊടുക്കുന്നത് കൊച്ചിലേ അങ്ങ് നിർത്തണം ഫുഡ് കഴിക്കുന്ന ഒരുപാട് ഇപ്പം എല്ലാരും ചെയ്യ്‌ന്നത് ഒരുപാട് ഫുഡ് കുത്തിക്കയറ്റി കഴിപ്പിക്കും അങ്ങനെ കഴിപ്പിക്കരുത് അവര്ക്ക് അവർക്കിപ്പം ചെലപ്പം രണ്ട് പിടി കഴി ക്കുമ്പം മതിയാവും അപ്പാ ആഅതങ്ങ് നിർത്തണം ഫോൺ കാണിച്ചു കൊടുക്കരുത് പകരം അവരെ പൊറത്ത് കൊണ്ടുപോയിട്ട് അഹ് മറ്റ് ചെടികളും പൂക്കളും കാണിച്ചു കൊടുക്ക ക്കേ അല്ലെങ്കി മറ്റേ ഗെയിമ്കള് വീട്ടിത്തന്നെ നമ്മളൊരുപാട് ഗെയ്മക്കെ കളിക്കത്തില്ലേ നമ്മള് കൊച്ച്ലേ എത്ര ഗെയിം കളിക്കുന്നെ അതേകണക്കത്തെ ഏഹ് കുഞ്ഞ് കുഞ്ഞ് ഗെയിം കളിച്ച്കൊട്ക്കേ അല്ലെങ്കിൽ ചേ വീട്ടില് ചേ ട്ടനോ ചേച്ചിയോ അല്ലെങ്കി അടുത്തൊള്ള ആരെങ്കിലും ഒണ്ടെങ്കി അവരോടൊക്കെ സംസാരിപ്പിച്ച് അങ്ങനെയക്കെ നമ്മള് ഫുഡ് കൊടുക്കാൻ നോക്കണം നമ്മള് നമ്മള് ടീവി കാണിച്ചു കൊടുത്താ പിന്നെ ഫുള്ള് ടീവി തന്നെ ആയിരിക്കും പിന്നെ അത് വലുതായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അത്
അതെ ചെല കാർട്ടൂണുകള് തന്നെ മറ്റേ മാഷാ പോലത്തെ കാർട്ടൂണുകള് തന്നെ കൊച്ച്ങ്ങൾടെ സ്വഭാവത്തിലും ഭയങ്കര അധികം സ്വാധീനം ചെലുത്താറുണ്ട് അതുപോലെ കോ ക്കോമെലൺ അതിന്റെ കളറ്സ് അതെല്ലാം കുട്ടികൾടെ ആരോഗ്യത്തിനും പ്രശ്നമാണ്
ആഹ് ആഹ്
എന്നാ ശെരിയെടീ നീ കാപ്പിക്കെ കുടിച്ചിരി
ആടീ ഓക്കേടി ശെരി എന്നാ ശെരി